ഹലോ
കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കണില്ല ശരിക്ക്
സൗണ്ടില്ല കൊറവാണോ
ഏഹ് ഏഹ്
ഏഹ് സൗണ്ട് കൊറവാണോ
ആഹ് ആഹ് സൗണ്ട് കൊറവാ വളരെ പതുക്കെ ചെവീല് പിടിച്ചാൽ തന്നെ കേൾക്കണില്ല
ആന്നോ
ഹലോ
ആഹ് വേറെ എന്തുണ്ട് വിശേഷം മഴ ഉണ്ടോ നാട്ട്
ഹലോ
ഹലോ മഴണ്ടോ നാട്ടില്
ആഹ് ഇപ്പൊ കൊറച്ച് സൗണ്ട് കെ കൂടീണ്
നാട്ടില് മഴണ്ടോ
ഇന്ന് അല്ല ഇന്ന് കൊറച്ച് വെയിലുണ്ടായിന്നു ഇന്ന് കൊറച്ച് സുന്ദരമായ കാലാവസ്ഥേനു
ഇന്നലെ നല്ല മഴ ആയിര്ന്നല്ലേ
ആഹ് കൊറേ ദിവസായിട്ട് നല്ല മഴേ ഇവിടെയാണെങ്കില് ഇങ്ങനെ നല്ല ഒറവ് ഒക്കെ ഉള്ളൊരു സ്ഥലാണ് ഞങ്ങളെ വീട് നിക്കണോടുത്തെയ് അപ്പങ്ങനെ
ഓഹ് മഴ പെയ്ത് കഴിഞ്ഞാല് ബുദ്ധിമുട്ടുള്ള സ്ഥലാണോ
അങ്ങനെയല്ല പക്ഷെ ഈ മഴ ഇങ്ങനെ തൊടങ്ങുമ്പോ ആ പുതുക്കത്തില് നമുക്കൊന്ന് ഏഹ് നെല ത്തൊക്കെ ഇങ്ങനെ അകത്തൊക്കെ ഒരു നനവുള്ള പോലെ തോന്നും
ആഹ് ഒറവ കൂടുതല്ണ്ടാവുല്ലേ
ആഹ് അത് കൊറച്ചുസം മഴ പെയ്താ അതങ്ങണ്ട് ശരിയാവും ചെയ്യും
ഓഹ് കൃഷിയൊക്കെ ഉണ്ടോ നിങ്ങളെ വീട്ടില്
ഏഹ് ഏയ് കൃഷിയായിട്ടൊന്നുംല്ല അയ്നൊന്നും പറ്റ്ണൊരു സ്ഥല അല്ല ഭയങ്കര ഒരു കല്ലാണ് ഇങ്ങനെ ഈ വെട്ട്കല്ലിൻ്റെ അങ്ങനത്തെരു കല്ല്ണ്ടാവൂല്ലേ
ഓഹ് ഓക്കേ ഓക്കേ ആ മനസ്സിലായി
ഒക്കെ പറയും
ആഹ് മനസ്സിലായി മനസ്സിലായി
ആ അങ്ങനത്തെ എന്നാ അങ്ങനെ ചെങ്കല്ലാക്കി വെട്ടിയെടുക്കാനോട്ട് പറ്റൂല്ല അങ്ങനത്തൊരു കല്ലാണ് കല്ലുള്ള സ്ഥലാ അപ്പൊ നമുക്ക് കൃഷി ചെയ്യാനൊന്നും നമുക്ക് തോന്നൂല കൊത്തിയാലൊന്നണ്ട് കിട്ടൂല മണ്ണ് കിട്ടൂല
അപ്പൊ വെള്ളക്കെണ്ടോ വെള്ളം കിട്ടാനൊക്കെ അപ്പൊ ബുദ്ധിമുട്ടുണ്ടോ കിണറില്
ഇല്ല വെള്ളമൊക്കെ നല്ലോണ്ട് നല്ല ഞങ്ങളെ കെണർ കുഴിച്ചപ്പോ കൊറച്ചങ്ങട്ട് ഒരു ഒരു ഒരാൾക്ക് താഴ്ചകൊന്ന് വന്നപ്പോത്തിനന്നെ നല്ല നല്ല കരിങ്കല്ലാണ്
ഓഹ് അതെ അതെ അപ്പൊ നല്ല വെള്ളായിരിക്കും അല്ലേ
ആഹ് നല്ല വെള്ളണ്ട് വെള്ളം ഒക്കെ നല്ല വെള്ളമാണ് നല്ല തണുപ്പുള്ള നല്ല വെള്ളം ആണ്
ആഹ് ഓക്കേ ഫുഡൊക്കെ ഇണ്ടാക്കാനൊക്കെ അറിയോ ഫുഡൊക്കെ ഐറ്റംസ്
ആഹ് വ വെറൈറ്റി ഒക്കെ പരീക്ഷിക്കല് കൊറച്ച് കുറവാണ് ന്നാലും അത്യാവശ്യ ഒക്കെ ഇണ്ടാക്കും ഇപ്പ ആരും കുറ്റം പറയാനൊന്നും ഇല്ലല്ലോ ശരിയായിട്ടില്ലെങ്കിലും കുറ്റം പറയാനൊന്നുല്ലല്ലോ വീട്ടില് ഞാനും ഹസ്ബൻഡും മക്കളും മാത്രേ ഉള്ളൂ
കൂടുതലായിട്ട് എന്തിനോടെങ്കിലും ഒരിഷ്ടം ഉണ്ടോ
ഏഹ്
സ്പെഷ്യൽ ഫുഡായിട്ട് അങ്ങനെ ഉണ്ടാക്കാനൊരിഷ്ടണ്ടോ
അങ്ങനെയല്ല സാധാരണ ബിരിയാണി, നെയ്ച്ചോറ്, മന്തി ഒക്കെ ഇണ്ടാക്കും പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മള് ഫോണിലോ യൂട്യൂബിലൊക്കെ കാണണത് എന്തെങ്കിലൊക്കെ എടയ്ക്ക് എപ്പളേലൊക്കെ പരീക്ഷിച്ചു നോക്കും
പുറത്തുന്ന് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഒന്നുപ്പം നമ്മൾ നോർമലി ശരീര ത്തിന് നല്ലതല്ല
ആ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയല്ല പക്ഷെ നമ്മള് വല്ലപ്പോഴൊക്കെ നമക്ക് ഒന്ന് പൂതി നമ്മള് ഒന്ന് ഒന്ന് മാറി ഒന്ന് കഴിച്ചോക്കണം എന്നൊക്കെ തോന്നൂല്ലേ എന്നും വീട്ട്ന്ന് കഴിക്കുമ്പോ
കഴിക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടോന്നുല്ല
ആഹ് അങ്ങനെയൊക്കെ ഒന്ന് പോയി കഴിക്കുന്നല്ലാതെ അങ്ങനെ സ്ഥിരായിട്ട് പുറത്ത്ന്ന് കഴിക്കല് എപ്പോഴും പോയി കഴിക്കണം അങ്ങനെ ഒരു ശീലമൊന്നുമില്ല വല്ലപ്പോഴൊക്കെ നമുക്കൊരു ഒരു ഒരു പൂതിക്ക്
അതെ അതെ ആരോഗ്യം നമ്മള് ആരോഗ്യം നോക്കാണ്ടൊന്നും ചെയ്തിട്ട് കാര്യല്ലല്ലോ വെള്ളം കുടിക്കലോ ഫുഡ് കഴിക്കലും, ഒറക്ക് ഇതൊക്കെയാണ് നമ്മള് ആരോഗ്യത്തിന് പ്രധാനായിട്ട് കൊടുക്കേണ്ടത്
ആഹ് ആഹ് പിന്നെ ഇവിടെ അങ്ങനെ ഈ നമ്മളെ ഈ പെപ്സി, കോക്ക കോള അങ്ങൻത്തൊന്നും കുട്ടികൾക്കെ വലിയ താല്പര്യല്ല അങ്ങനത്തെനോടൊന്നും
ആ അതെല്ലാം നല്ല കാര്യാണ് അതെല്ലേ ഉള്ളു ഇപ്പൊ കുട്ടികളൊക്കെ അടിമപ്പെട്ടു പോകുന്നത്
ആ ഇൻ്റെ മൂത്ത മോന് ഇരുപത്തൊന്ന് വയസായി അവന് അങ്ങൻത്തൊന്നും ഓൻക്ക് കുടിക്കാൻ വലിയ താല്പര്യല്ല
ആ അത് അവനിക്ക് ഇഷ്ടല്ലാണെങ്കില് അവൻ്റെ താഴെ ഉള്ളവരും അങ്ങനെന്നെ ചെയ്തോളും
ഉം
നമ്മളെ എങ്ങനെയാണോ അതുപോലെ നമ്മളെ മക്കളും വളരുള്ളു
ആഹ് ആഹ്
അത് എല്ലാം കൊണ്ടും നമുക്കൊരു ബുദ്ധിമുട്ട്ണ്ടാവുന്ന രീതിയില് ഉള്ള വെള്ളം കൂടിയും ഭക്ഷണൊക്കെ കഴിക്കുന്നത് മോശാണ്
ആഹ് ആഹ്
നമ്മളാദ്യം നമ്മളെ സ്വന്തം ശരീരത്തെയാണ് ഇഷ്ടപ്പെടേണ്ടേ അതാണ് നമ്മളെ ആരോഗ്യം
ആഹ്
ആഹ്
ആ ഞമ്മള് പിന്നെ കൊറേ അധികം വയസ്സായാലും ഞമ്മളെ സ്വന്തം കാര്യങ്ങള് ചെയ്യാനുള്ളൊരു ആരോഗ്യം
ടൈമും കിട്ടു സമയവും കിട്ടൂല നമ്മൾ നോക്കും ചെയ്യില്ല
ആഹ്
പക്ഷെ നമ്മള് ഓൾറെഡി നമ്മളെ ശരീരം നോക്കിയിട്ടാണ് മറ്റുള്ള കാര്യങ്ങളിലേ ക്ക് നോക്കാൻ പാടുള്ളൂ
ഉം ഏഹ് ദിവസം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളാ ആഹ്
വർക്ക് ചെയ്യ്ന്നുണ്ട് വേറെ എന്തെങ്കും വർക്ക് ചെയ്യുന്നുണ്ടോ വീട്ട്ന്ന്
നിങ്ങളെങ്ങനെ എക്സസൈസൊക്കെ ചെയ്യുന്ന ആളാ
വർക്കൗട്ട് ചെയ്യും വർക്കൗട്ടക്കെ അത്യാവിശ്യാണ് നമ്മളെ ബോഡിക്ക് ആവശ്യ ബോഡിക്ക് ആവശ്യാണ് വർക്കൗട്ടും കാര്യങ്ങളും വെള്ളം കുടിയൊക്കെ
ആഹ് ഞാന് എന്നും ഇങ്ങനെ വിജാരി ക്ക് ഇൻക്ക് അത്യാവിശ്യം കൊറച്ച് കൊറച്ച് വയറ്ണ്ട് നമ്മള് സാധാരണ ഒരു ശരീരത്തിനെക്കാള്ളൊരു കൊറച്ച് വയറ്ണ്ട് അപ്പൊ ഇങ്ങനെ എന്നും എക്സസൈസൊക്ക ചെയ്യണന്ന് കരുതും പ
അത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാ നമ്മളെ മടി കാരണാണ് നമ്മക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല മടിയാണ് നമ്മളത് ബേക്കോട്ട് അടുപ്പിക്കുന്ന്
ഉം എന്നും നാളെ നാളെന്ന് ഇങ്ങനെ കരുതും
ആഹ് അനാളെ നാളെ അങ്ങോട്ടേക്ക് പോവൊയ് ആ മടിയുള്ള സമയത്താണ് നമു ക്ക് അങ്ങനൊരു കാര്യങ്ങളൊക്കെ ചിന്തിക്കാതെ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേരിക്ക
ആഹ് ഒക്കെ ഞമ്മള് നാളെ നാളെ എന്ന് കരുതിയോണ്ട് നടക്കൂല
അതൊന്നും നടക്കൂല അപ്പ നാളെ ആകുമ്പഴ്ത്തേക്ക് നമ്മള് അങ്ങെ തലയെത്തും
ആ ശരിയാണ്
നല്ലോം ടയേഡാവും പക്ഷെ നമ്മള് പൊറ പൊറം കാര്യങ്ങളൊക്കെ നോ ഇപ്പം ഇന്നത്തെ പോലെന്നെ ഞങ്ങളെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാല് നമ്മളെ ആരോഗ്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മെഡിസിനൊന്നും ഇല്ലാത്തൊരു ലൈഫ് നമുക്ക് കിട്ടും
ആഹ് ഇന്റെ ജേഷ്ഠത്തി അവൾക്കിപ്പോ നാല്പ്പത്തിരണ്ട് വയസ്സായി അപ്പോ ഇപ്പോരു ഒരു വർഷൊക്കെ ആയിട്ട് ഓള് ജിമ്മിലൊക്കെ പോവാൻ തുടങ്ങി അപ്പോ അത് എ എപ്പളും തലവേദനേന്നു എവിടെലും പൊറത്തു പോയാല് അപ്പളെ തലവേദന ഇപ്പൊ
അഹ് തലവേദനാ വരുന്നെ ന്ന് വെച്ചാല് മൈ മൈഗ്രൈൻൻ്റെ പ്രശ്നാണ് മൈഗ്രൈയിൻ്റെ പ്രശ്നം വരുന്നതന്നെ തന്നെ നമ്മള് പിന്നെ ഒറക്കം ഒഴിഞ്ഞിട്ടും വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് മൈഗ്രയിന്റെ പ്രശ് ണം വരുന്നത്
ഉം ഇപ്പോ ഓൾക്ക് ജിമ്മ് പോയി എക്സസൈസൊക്ക തൊടങ്ങിയതിന് ശേഷം തലവേദനൊന്നും ഇല്യാ നല്ല സുഖായിട്ട് എവടിം പോവാന്നൊക്ക പറയും
അത് ജിമ്മിന് പോകുന്നാണെങ്കി അതിന് കണക്കായിട്ടുള്ള വെള്ളം അവര് അവിടുന്ന് കുടിക്കാം വേണ്ടി പറയും.
ഉം ഉം
അതിനുള്ള പ്രോ പോഷകാഹാരങ്ങളും പ്രോട്ടീൻ ഫുഡ്ഡുകളും ഒക്കെ കഴിക്കണന്നും പറയും
ഉം ആഹ് അപ്പൊ ഐന്റെരു ഓല് പറഞ്ഞേനൻസരിച്ച് എല്ലാ ചോറൊക്കെ വളരെ കൊറ്ച്ചെ കഴിക്കൂ
ചോറ് അരി ആഹാരം എറ്റവും നല്ലത് കൊറക്കുന്നത് തന്നെ ആന്ന്. എറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിന് ഏറ്റോം മോശായിട്ടുള്ള സംഭവാണ് അരി ആരാണ് റൈസ്ന്ന് പറയുന്നതന്നെ.
പക്ഷെ ഞമ്മള് പണ്ട് പണ്ട് മുന്നേ കാലങ്ങളില ല്ലൊക്കെ അധികായിട്ടും ഈ അരിയാഹാര തന്നെ അല്ലേ അപ്പൊ കഴിക്കല്. ഇപ്പത്തെ പോലെ പിന്നെ അന്നും
ജല് നമ്മള് പണിയുണ്ടായിരുന്നു നമ്മള് അധ്വാനിക്ക്വായിരുന്നു ഇപ്പം അധ്വാനം കൊറവല്ലേ.
അത് ശെരിയാ
അന്ന് ഞമ്മള് അരിഹാരം കഴിച്ചേന് കണക്കായിട്ട് നമ്മക്ക് എന്തെങ്കിലു അയിട്ട് ജോലി നമുക്ക് ചെയ്യേണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളെന്താലും അധ്വാനിച്ചിട്ട് നമ്മള ആ ശരീരത്തില് ഉള്ളെ ഇല്ല
സഥാ സമയൊം പണി തന്നാരിക്കും.
അവര് പണി തന്നെ ഉള്ളോണ്ട് അന്നത്തെ ഒന്നും അങ്ങനെ മായങ്ങളൊന്നുല്ല അല്ലെങ്കില് എപ്പെയ്ങ്കിലൊര് ഒക്കെ അല്ലെ നമ്മള് ചിക്കനൊക്കെ കഴിക്കൊള്ള്
ആഹ് അന്ന് ഇന്റെ ചെറുപ്പത്തിലൊക്കെ അത് നമ്മള് വീട്ടില് വളർത്ത്ണ ചിക്കനാവലൊ ഇണ്ടാവ അല്ലാതെ കടേ പോയി കൊണ്ടരാന്ന്ള്ളത് വല്ലപ്പോളും മാത്രേ ഇണ്ടാവൂ.
അതാന്ന് ഇപ്പളത്തെ എല്ലാ എല്ലാരിലും കാണുന്ന ഹോർമോൺ പ്രശ്നങ്ങളെല്ല വരുന്നുന്നത്. കടയിലെ ചിക്കനാന്ന്.
ആഹ് ഇപ്പൊക്കെ കുട്ട്യേളും തന്നെ ചെറുതാവുമ്പഴേ ഈ ചിക്കൻ പൊറത്തുള്ളത് ഭക്ഷണത്തിനോടൊക്കെല്ലേ താല്പര്യം
ഇപ്പ എല്ലാവർക്കും പൊറത്തുള്ള ഫാസ്റ്റ് ഫുഡ്ന്നെനെ വേണ്ടു അതീപ്പോ ഓർഡർ ചെയ്യല്ലേ വേണ്ടു അ പ്പേയ്ക്ക് വീട്ട്ന്റെ മുറ്റത്ത് എത്തൊല്ലോ.
ആഹ് ഹാ പെട്ടെന്നാണ്. പിന്നെ ചെലെ വീട്ടില് പെണ്ണുങ്ങൾക്ക് മടിയാവും വെച്ചിണ്ടാക്കാ ഇപ്പം അധികം ഇവിടെ ക്കെ ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു ചപ്പാത്തി കമ്പനി ആറ്ന്നൊരു ഇത്ണ്ട്. ഇങ്ങടെ നാട്ടിലൊക്കെ ഉണ്ടൊങ്ങനെ? പത്തിരി, ചപ്പാത്തി ഒക്കെ വാങ്ങിക്കാ കിട്ട്ണ്
ഇല്ല ഇല്ല അങ്ങനുള്ള ഇതൊന്നും ഇവിടൊന്നും വന്നെനില്ല. വരുവായിരിക്കും ഓരോരു നാട്ട് ട്ടില് വരുമ്പോ അല്ലേ ഓരോരോ നാട്ടിലേക്ക് വരോള്ളൂ.
ഇവിടെക്കെ ഇഷ്ടം പോലെ കള കടകളാണ്. അങ്ങനത്തെ ഓരോ ഇ തിലും പിന്നെ സ്റ്റോപ്പില്ന്ന് പറയിം പോലെ അതിലപ്പൊറം അങ്ങൻത്തെ കടകള്ണ്ട്. അപ്പൊ അധികം വീട്ടിലൊക്കെെ പെണ്ണുങ്ങളെന്നെ രാവിലെ എന്നും പലഹാരം ഒന്ന് ഇണ്ടാക്കി ക്കാ നിക്കാതെ അവിടെ പോയിക്കാണ്ട് വാങ്ങിച്ച്
അതുകൊണ്ടെന്നേണ് ഇപ്പൊ രോഗികള് കൂടുന്നതും രോഗങ്ങള് വർദ്ധിക്കുന്നതും അതുകൊണ്ടെന്ന്യേണ്.
ഉം
ശ്രദ്ധിക്കാതെ പോന്ന കാര്യങ്ങളത ക്കെ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് പോലും നമ്മളൊന്ന് പോയി നോക്കുന്നുണ്ടോ അതൊ
പിന്നെ എല്ലാം മെഷീനും ആണല്ലോ ഒക്കെ നമ്മള് ഒന്നും കൈകൊണ്ട് ഉണ്ടാക്കല്ലല്ലോ.
എല്ലാം മെഷീനില് യന്ത്രത്തിലിണ്ടാക്കുന്ന സംഭവല്ലേ?
ആഹ് ക്ക യന്ത്രത്തിന് ഒന്നും ഒരു ശരിക്കൊന്നൊരു ഇതൊന്നും ആയിട്ടുണ്ടാവില്ല വേവൊന്നും ആയിട്ടുണ്ടാവില്ല.
നമ്മള് കൈകൊണ്ട് എന്ത്‌ ഇണ്ടാക്കി കഴിഞ്ഞാല് അത് വേവാത്തതാണെങ്കിലും നമുക്ക് എങ്ങനെയാലും അത് കഴിക്കാ എങ്ങനെ ഒരു വിശ്വസിച്ചിട്ട് കഴിക്കാൻ പറ്റു.
ആഹ് ആഹ്.
അത് മക്കൾക്ക് കൊടുക്കാനും നമ്മക്കൊരു എന്താ പറയ ഒരു വിശ്വാസാണ്.
ആഹ് ഇപ്പോക്കെ ഇവിടെക്കെ ഞങ്ങടെ നാട്ടിലൊക്കെ അവിടെക്കെ എങ്ങനെയന്നവൊ എന്ത് പരിപാടി നമ്മളെ വീട്ടിലെന്തൊരു ഒരു ചെറിയോരു ഫംഗ്ഷനാണെങ്കിലും കൂടി കാറ്ററിങ്ങിനെ ഏൽപ്പിക്ക അങ്ങനാണ്.
ആഹ് അത് ഇവിടെക്കെ കൊറച്ചൊക്കെ കണ്ട് വരുന്ന്ണ്ട് അധികം കല്യാണത്തിനാണ് കാണാറ്. പക്ഷെ ഇപ്പം മൊത്തത്തിലങ്ങനെ ഏൽപ്പിക്കുന്നതും കാണുന്നുണ്ട് വല കണ്ട വരും ഇനി അങ്ങോട്ടുള്ള
ഇവിടെക്കെപ്പോ ഞങ്ങളെ നാട്ടിലൊക്കെരു രണ്ട് കിലോ അരി കൊണ്ടൊരു ബിരിയാണി വെക്കണങ്കിലും കൂടത് പൊറത്തേൽപ്പിക്ക അങ്ങനെണ്.
എന്നാ ഓക്കെ ഞാൻ വിളിക്കാട്ടോ?
അതെക്കെപ്പോ മ്മളെ വീട്ടില്ണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ?
ആഹ് ന്നാ ഓക്കെ വിളിക്കാ.
ആഹ് ആയിക്കോട്ടെ